ഹലോ
കേക്കണില്ലേ
ആഹ കേൾക്കാം കേൾക്കാം
പ്ര യു വൽ സീവ് എൻ ഓ കഫർ് ഇഫ് യു ഹവ് യൂസ് ദ കാര്യം ഇത് അമ്മയുടെ മറ്റേ സാധനം നോക്കാൻ കർമ്മ ഏ കറി വെണ്ടക്കക്കറിയും മൊട്ട വറുത്തതും കോംമ്പിനേഷൻ
വെണ്ടക്കാക്കറിമാരുന്നു. കൊച്ച് ചീനി മൊട്ട വറുത്ത അതായിരുന്നു മൊട്ട പപ്സിൻ്റെ
ഉം
പിന്നെ ഇനി മൊട്ട വറുത്തേം ചോറും കൂട്ടി ചോറ് കൊടുത്തു. കൊറച്ച് കഴിച്ച് കൊറച്ച് കഴിച്ച്. വേഗം കഴിച്ചിട്ട് പിന്നെ മതിതായി. അവന് ഒറക്കം വന്നിട്ട് വയ്യാര്ന്ന്. അത് പിന്നെ എങ്ങനെയാ നടക്കണതെന്ന്. പിന്നെ കൊണ്ട് വന്ന് ഒറക്കി. എന്തൊക്ക കറികളാ വെച്ചുവെച്ചേ?
വെണ്ടക്കാക്കറി മറ്റേ പച്ചമുളകും കുരുമുളകും കൂടീ
വെറുതേ പച്ചമുളകും കുരുമുളകുവാ?
ഉം
പച്ചമുളകും സവാളയും
ആ സവാളയിൽ ഞാൻ പൊടിയാ ഉദ്ദേശിച്ചേ.
പൊടി ഇല്ല. പച്ചമുളക് മാത്രമിട്ട് എരുവിനാവശ്യമായ പച്ചമുളക്നാ പിന്നെ കൊറച്ച് തീയല്
ഏ
കൊറച്ച് പീരേം തേങ്ങ തേങ്ങ തേങ്ങ മൊട്ടവറുത്തതിലല്ല വെണ്ടക്കക്കറിയില്. വെണ്ടക്കാക്കറിയില്
ഓര് മുട്ട വറുത്തതും
വെണ്ടക്കക്കൊന്നും ഗ്യാസില്ലല്ലോ. നന്നായിട്ട് വെള്ളം നന്നായിട്ട് വെളളം കുടിക്കണം.
ഞാൻ വെള്ളം കുടിച്ചാലും ഗ്യാസാ.
വെള്ളം കുടിച്ചാ മതി. പിന്നെ പുഴ
ഏ ചെന്ന് കഴിയുമ്പോ ഇപ്പ നടക്കാണ്ട് ഗ്യാസാണ്.
വയറിനൊര് ചെറിയ വേദനയുണ്ട്.
ആ
ഏ എന്താന്ന
അയന വെണ്ടക്ക്യേം മൊട്ട വർത്തത്
പുട്ടും ഉപ്പില് വെന്ത ബീഫ്
ആഹ്
രാത്രി പുട്ട് ഉപ്പില് വെന്ത ബീഫ്
ഉപ്പ്
ഇല് വെന്ത ബീഫ്
ഉപ്പിൽ വെന്ത ബീഫ്
ആ ഞാൻ ഉ എന്ത് പുട്ട ഗോതമ്പ് പുട്ടൊ അരിപ്പുട്ട കൊച്ച് കടന്നെ ഒള്ളൂ ഒറക്ക
അമ്മ ചിരിക്കണ് ഉം യാത്ര അടുത്ത് പറഞ്ഞിട്ടില്ല വീടിയോ കോളെയ്യാന്നോർത്ത് അത്
ആഹ് അതൊക്കെ പിന്നെ പറയാം
ചേട്ടൻ്റടുത്ത് പറഞ്ഞേരു
ആഹ് പറയാൻ
ഉ ഉ ഉ ഹാ
ഇ ഗ്യാസക്കെ മാറാൻ വേണ്ടി നട
ഉ നടക്കാറ്ണ്ട് ഇപ്പൊ ഫുള്ള് നട ത്തൊവാണ് ഏരലാണ് ഞാൻ മൊത്തയിപ്പ
ഉം നടത്തന്നാണ് നടത്തൊ ഇല്ലെങ്കി പിന്ന ഇതാവും പണിയാ ഗ്യാസൂട ശെരി ശെരി ഭക്ഷണം
ആഹ ഇനിപ്പ ഞ പേർക്കും ഓരോന്ന്
കെടക്ക എഴുന്നക്ക
ഉം ഇനി ഇനി ഡോക്ടർ പിന്നേം
പച്ചക്കറി പച്ചക്കറിയൊക്കെ തൈക്
ഏ ഹ്
അല്ല ഡോക്ടറൊയി മറ്റേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യിപ്പിക്കുവന്ന അറിയില്ല ഇപ്പൊ നേരത്തെയായൊണ്ട് അല്ലെ പ്പചെയ്യാം
ചിക്കൻ മേടിചോന്ന് ചിക്കൻ ചിക്കൻ
ഇക്കൻ മേഡ്ച്
ആഹ്
ഉം
ചിക്കൻ കറിവെക്കാനാ
ചിക്കൻ മേടിച്ചതല്ല
മേടിച്ചില്ലേ
ആ
ആങ്കർ
ഇ പുര്യന്ത ബീഫല്ലേ ഉള്ളത് അഹാ താൻമേടിച്ചോണ്ട്‌ വന്ന ചിക്കനൊക്കെ മേടിക്കണ്ടേ അവടെ വേടിച്ചോ